കേക്കുന്നില്ലേ കേക്കുന്നില്ലേ ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷൊക്കെ
സുഖം അവിടെ
ഉം ഇവിടെയും സുഖായിട്ടിരിക്കുന്നു ഫുഡോക്കെ കഴി
ചോ, ഇല്ല ഫുഡോക്കെ ഇങ്ങനെ ആവുന്നേ ഉള്ളൂ ഇങ്ങൾ ഫുഡ്‌ കഴിച്ചോ
ആഹ് ഞാൻ കഴിച്ചു
ആഹ്
ഏഹ് ട്രിപ്പൊക്കെ പോവലുണ്ടോ ആഹ് നേരത്തെ കഴിച്ചു
ഉം യാത്ര യാത്രക്കെ പോവാറുണ്ട്
പോ എന്ത വീട്ടിൽാരൊക്കെ ഉള്ളത്
വീട്ടില് ഞാനും ഹസ്ബന്റും രണ്ട് മക്കളും
ഉം ഇന്ന് സ്കൂള് ഇണ്ടാവൂലല്ലേ സ്കൂളിൽ ചേർത്തിനോ
ആഹ് സ്കൂൾ ചേർത്തി ഒന്നാം ക്ലാസ്സിലാ
ഏഹ് അത് ശെരി എന്തൊക്കെയാ ഹോബീസൊക്കെ? എങ്ങനെ എന്തൊക്കെ ഹോബിസൊക്കേ
ഹോബിസ് ചിത്ര വരക്കും ചിത്രം വരക്കും
ഓഹ അത് ശരി
ഇങ്ങോക്ക് എന്തൊക്കേണ്
ഞാനെന്താ പ്രത്യേകിച്ച്ന്ന് ഒന്നുല്ല ഒക്കെങ്ങനേ ഫോണിൽ ഇങ്ങനെ അങ്ങനെ ഓരോന്ന ഇങ്ങനെ കണ്ടിക്കും
ഉം കുക്കൊക്കെ ചെയ്യോ
ആഹ് കുക്കയിണ് ഇഷ്ട ഞൻ ചെയ്യലൊക്കെ ഉണ്ട്
ഉം സ്പെഷ്യലായ്റ്റ് ങ്ങ്ളെ സ്പെഷ്യലായ്ട്ട്ള്ളന്താ ഉം
ഇണ്ടാക്കീലോ അങ്ങനെയൊന്നുല്ലാ ഞാപ്പോം കൊർചീസായ്ട്ട് ഇങ്ങനെ എട്ക്കട്ക്ക് ഇങ്ങനെ നെയ് വടണ്ടാക്കും പഫ്സ് ണ്ടാക്കീനു പിന്നെ അങ്ങനെയക്കെ ഓരോന്ന ഇങ്ങനെണ്ടാക്കും
ഏഹ്
ആഹ്. പിന്നെന്തൊക്കേ
പിന്നക്കെ മതി ഗൾത് എവ്ടെ മക്കളൊക്കൊവ്ടേ
അല്ല ഞാ സ്റ്റുഡൻ്റ ഞാൻ പഠിക്കണ്ട് ഇൻ്റെ കല്യാണൊന്നും കഴിഞ്ഞില്ല ഞാൻ വീട്ടില്
ഏഹ് എന്ത് എന്ത് എന്തിനാ പഠിച്ച്ണത്
ഞാൻപ്പോ പ്ലസ്റ്റു കയിഞ്ഞു ഞ്ഞി ഡിഗ്രിക്ക് വേണ്ടിങ്ങാട് അലോട്ട്മെൻ്റ്ന് വൈ വൈറ്റെയ്ത് ക്കാ
ഏ അലോട്ട്മെന്റൊക് കഴിഞ്ഞീലേ
രണ്ടെണ്ണം കഴഞ്ഞു ഇഞ്ഞുണ്ട് ഉം
അവിടെങ്ങനെ മഴണ്ടോ
ഇല്ല ഇന്ന് വല്യ മഴയൊന്നുല്ല
പെരും മയ
ഏഹ ഏഹ പെയ്തോ അവിടെങ്ങനെ ചെറുതായിട്ട് വരാൻ നിക്കണ്ട് ഇത് വേരെയും കുറച്ച് വെയിലൊക്കെ ഉണ്ടേനി
ആഹ്
ആഹ് പിന്നെ എന്തൊക്കെയ കുട്ടികളൊക്കെ എവടെ
ഇതാ വ്ടെ കളിക്ക്ണ്ട് ഇന്ന് ശനി ആയോണ്ട് ഓൽക്ക് സ്കൂളൊന്നുല്ല്യാ
ആഹ്
ഉം യാത്ര പോയിട്ട്ണ്ട്.
യാത്ര അങ്ങനെ വീട്ടീന്ന് അങ്ങനെ പോലൊന്നുല്ല ഒക്കെ പ്ലാനിങ്ങെനെ നടക്കൊള്ളൂ
ഓഹ് ഓഹ് ഓഹ്
ഉം പിന്നെ സ്കൂൾന്നൊക്കെ പോണ അങ്ങനെക്കെ പോകും.
കസീൻസ് ഒക്കെ വേണ്ടി നല്ല പ്ലാനിങ്ങേയ്ക്കാരം ലേ
ആഹ് കസിൻസ ഒക്കെ ആയിട്ട് ഇവിടെ മ്മൻ്റെ കൂടിലാണ് പ്ലാനിങ്ങ് കൂടുതല ഉണ്ടാവുക പോക് തെരായിട്ട് നടന്നിട്ടില്ല, ഇന്ന് കാക്കങ്ങനെ പർ ഞ്ഞിനി - എന്ത എങ്ങട്ടേലൊക്കെ പോണം ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തോളിന്നൊക്കെ പർഞ്ഞിനി
ആന്ന് അവ്ടെ ങ്ങൾക്കാരാള്ളത്
ഇൻക്കൊയു കാക്കയും മൂന്നനിയന്മാരും.
അനിയത്തിയോ
അനിയന്മാര്
ആഹ് ഉമ്മ വലുതല്ലേ
ഒരു കാക്കണ്ട്
താത്തേ
അഹ് ഒരു കാക്കയുണ്ട് മൂന്നനിയന്മാരുമുണ്ട്
ആഹ് പ്പോ വിടെയാ വലിയത്തിൽ യാത്ര എന്തെങ്കിലും പോയിക്കണോ?
സ്കൂളിന് പോയണ് അല്ല വീട്ടിന്ന് അങ്ങനെ പോയിട്ടൊന്നുമില്ല
വേറെന്ത ചെടിയൊക്കെ കുയിച്ചിടാൻ ഇഷ്ടാണോ?
ചെടികൾക്കൊന്നും എനിക്കിഷ്ടല്ല
ഇഷ്ടല്ലേ?
ഉംഉം ഐറ്റങ്ങളെങ്ങനെ നോക്കിനടക്കെണ്ടേ
നോക്കി നടതണം വെള്ളം വാരണം കൊണ്ടടക്കണം
ആഹ് പിന്നെ മ്മക്ക് ഇവിടെ വേനലായ വെള്ളമൊന്നും ഉണ്ടാവൂല പിന്നെ എങ്ങനാ ചെടികൾക്ക് വെള്ളം നനച്ചെടുക്കാനൊന്നുള്ള അവസരന്നും
അഹ നമ്മുക്കെന്ന ആവശ്യങ്ങൾ ഉണ്ടാവൂലേ
ആഹ് നമുക്കന്നെ ആവശ്യങ്ങളുണ്ടാവും
ഇവിടെ ചെടി അത്യാവശ്യണ്ട് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തോണ്ട്
ആഹ്
വെള്ളായാ പെരും വെള്ളകാരം വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടും വേനലാകുമ്പോം പാകത്തിനുണ്ടാവും
ആഹ്
ഉം
പിന്നെ ആ ഇപ്പൊറച്ചീസായിട്ട് മഴണ്ട്
ഉം
പിന്നെന്തൊക്കെ
മൂടിപ്പന്താ അങ്ങനെ പോകുന്നു. ചെങ്ങായിച്ചാൾക്കക്കെ സ്കൂൾ കിട്ടിയോ
ചെങ്ങായ്‌ചെല് അയ്ന് എല്ലാരും ഇങ്ങനെ കോളേജിലൊന്നും പോണില്ല ഒരാളിപ്പോ കാലിക്കറ്റ് പഠിക്കണ്ട്
ഉമ് ഇന്നിപ്പോ എല്ലാരും ഓരോ കോഴ്സെടുത്ത് പോവകാരല്ലേ
ആ കോയ്സാണ് എടുക്കന്
നിങ്ങൾക്ക് ഡിഗ്രിക്കു പോവാനാ താല്പര്യം
അഹ ഞാൻ ഡിഗ്രിക്കു പോയിട്ടെന്നെ കോഴ്സെടുക്കാ വിചാരിച്ചു
നിങ്ങൾ പ്ലസ് ടു ഏതനാ പറഞ്ഞത്
കൊമേസ് കൊമേസ്
അപ്പൊനീ ഏതെടുക്കാൻ താല്പര്യം ഇഞ് ഡിഗ്രി ആഹ നല്ലൊരു ന്തുള്ളതാണത് അത് ഡിസ്റ്റൻസ് എടുത്താ പോരെ ഐന് കൂടെതന്നെ ഇപ്പന്തേലും കോഴ്സെടുത്താപോരെ
അയിന് ബികോം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോ നല്ല കോയ്സന്ന്പറയണതിഇങ്ങനെ സി എ, സി എം എ, എ സി സി എ ക്കല്ലെ
അങ്ങനെല്ല ബി കോം ന്നെണ്ടല്ലോ ഡിസറ്റൻ
അഹ ബികോം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോ കോയ്സ് നല്ല കോയ്സുകളതൊക്കെയല്ലേ നല്ല എന്താറയാ സ്കോപ്പൊക്കെള്ള കോയിസ്ന്നൊക്കെ പറിമ്പോ
അതെ ഞാന് ഞാനിപ്പോ ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്യ്ണ്ട്
ആ
നല്ലതാ പ്പനിക്കിപ്പ നിക്ക് ഡിഗ്രിയില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ന്തരാ ഗ്യാപ്പിട്ടിപ്പം ഇതിനു പോയതാണേ ഇഞ്ഞിനിക്ക് ഇഗ്നോയിൽ എന്തു ചെയ്യണം ബികോം നോക്കണം അതായത് ഈ ഞാൻ പഠിച്ചത് ഫോറിങ്ങും കൂടിള്ള സർട്ടിഫിക്കറ്റാ
ഏ
ഇത്കഴിഞ്ഞാല് എന്താ പറയാ ബികോമൂടെണ്ടെങ്കി നമ്മക്ക് പൊറത്ത് നല്ല സ്കോപ്പ് ഉണ്ടാകും നമ്മുടെ നാട്ടില് പൊതുവെ എല്ലാതിനും സാലറി കുറവാണല്ലോ പുറത്താ നല്ലത്ണ്ടാവും അതിന് ബികോമ വേ ഡിഗ്രി വേണ്ടേ അ ഞങ്ങൾ കൂടുള്ള ഒരുപാട് താത്താാര് ഇപ്പ എന്ത്‌ എന്താ പറയാ ഇഗ്നോലൊക്കെ ണ്ട് കേരള ല്ല കാലിക്കറ്റ്‌ യൂണിവേഴ്സിറ്റിന്റെ കീഴില് മുമ്പെടുത്ത കുട്ടിയാള് ഇണ്ട് ഇതി ഇയ്യോന്ന് കേട്ടോ
ആ
എല്ലാരും ഇഗ്നോപോണ്ട് വല്ല പൈസില്ല ഈ ഫോർ ഇയേഴസ് ആ പോയിക്കാണ്ട്
അല്ല ഫോറി ഇയർ പഠിക്കണെന്നില്ലല്ലോ നമ്മള്
അതെ ഇയർ ആയിട്ട്ന്നണ്ടാവും ഇയർ ബേസ് ആയിട്ടന്നാണ് ഡിപ്ലോമ അല്ല പക്ഷെ എന്താ വച്ചാല് നമുക്ക് റെഗുലർ ആയിട്ട് ഫാസ്റ്റ് പോണ്ടല്ലോ ഈ കോഴിസ് അ ചെയ്യ ഈ സമയം ലാഭിക്ക ഈ കോഴ്സ് കൂടെ ചെയ്യു ചെയ്യും ഇനി ഈ കോഴ്സി എന്ത് ചെയ്യ നമക്ക് ബി കോം ഉള്ള ഒര് വിധ കാര്യങ്ങളൊക്കെ ഇതീത്തനുണ്ട്
ആ അതൊക്കെ ശരിയാണ് പിന്നെ നമ്മുക്ക് കോളേജ്ക്കൊക്കെ പോ പോവണായിരുന്നു ആ കാലഘട്ടക്കെ ഒന്ന് വേണമായിരുന്നു പറഞ്ഞാ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂലല്ലോ ജോലിം പണിയൊക്കെ പിന്നെയും നമുക്ക് കിട്ടുവല്ലോ
ക്യാമ്പസ് ലൈഫ് കിട്ടണന്നുണ്ടെങ്കില് ഇത് പക്ഷെ നമുക്ക് എന്താറിയോ ഇത്ര വയസ്സിനുള്ളിൽ ഇപ്പൊ ഇജൊരു കല്യാണം കഴിച്ച കുട്ടി പിന്നെ കല് വിചാരിക്കണ മാതരില്ലല്ലോ കുട്ടിയാള് അങ്ങനെയെക്കെ ആവ്മ്പന്തെയ്യും അന്ന് അങ്ങനെ ചെയ്താല് അത്രയും സമയം ലാഭി ച്ച്ട്ടാണെങ്കില് ഇന്ന് ൻക്ക് ജോലീല് എത്തീനിചാര്ച്ചും പ്പ ഞമ്മളെപ്പള്ള കൊറേ കു ട്ട്യാള് കല്യാണം കയ്ഞ്ഞ് ഏത് രണ്ട് വർഷല്ലെ കുട്ട്യാളില്ലാതെ നിക്കാൻറ്റൊള്ളൂ അത് കയ്ഞ്ഞാ എന്തായാലും വീ ട്ട്ന്ന് പ്രഷറൊക്കെണ്ടാവും അപ്പൊ പിന്നെ ഞമ്മളെന്തെയ്യും ഞമ്മള് ഇപ്പം രണ്ട് കൊല്ലം ഈ നാല് കൊല്ലംവ്മ്പോ രണ്ട് കൊല്ലം
റിസ്ക്കാണ് ശെര്യാണ് പക്ഷെ ഇൻക്കെന്നോ ഒരു ഡിഗ്രി കയ്ഞ്ഞിട്ട് എന്തേലും കോഴ്സാെക്കെ നോക്കാന്ന്ള്ളെരു മൈൻഡാെക്കെ അപ്പൊ പിന്നെ ഫസ്റ്റ് ഒക്കെ ഞാൻ വിചാര്ച്ചീര്ന്നു ഇങ്ങനെ ഏഹ് ഡിഗ്രിട്ക്കാതെ കോഴ്സാെക്കെ നാേ ക്കാന്ന് പിന്നെ വീട്ട്ലും പർഞ്ഞു ഡിഗ്രിട്ത്തോ ഡിഗിട്ത്ത്ട്ടെന്തേലും കോയ്സ് നോക്കാർ അപ്പൊ പിന്നെ ഏതായാലും അങ്ങനാെക്കെ നോക്കാ വിചാര്ച്ചു പിന്നെ
പിന്നെ ആഹ് ഇത്ണ്ട് ഇങ്ങനെണ്ട് സൺഡേ ക്ലാസു ആയ്ട്ട് പോയാലും മതി ഇങ്ങള് ബീകോമ് റെഗുലറായ്ട്ട് പോക്ണേന്റെ കൂടെ എന്തെയ്ത് സൺഡേ ക്ലാസായിട്ട് അക്കൗണ്ടിങ്ങ് കോഴ്സ് കോഴിസ്ട്ത്താല് എന്തെങ്കിലും രണ്ട് ഒരുമിച്ചെന്നെ കിട്ടും
ഉം
ഉം ശനിം ഞായറും കോളജ് അവധിള്ളെസം പോയാ മത്യോ
ആഹ് അതൊക്കെ അങ്ങനെ തന്നെയാണ് ക്ഷെ ൻക്ക് എന്തോ താല്പര്യല്ല ഇപ്പൊ തന്നെ പോയ്സ്നെ
ആഹ്
ഉം
അപ്പ ഡിഗ്രി പഠിച്ച കൊറേ കുട്ട്യേള്ണ്ട് ഡിഗ്രി പഠിച്ച് നല്ല മാർക്ക്ള്ള കുട്ട്യേള് ഒരു യൊവ്ടി എത്താതെ കല്യാണം കയ്ച്ച് വീട്ടിലൊത്ങ്ങി കൂടി പിന്നെ രണ്ട് മൂന്നാല് പിന്നെ ബുദ്ധി ഉതിച്ചു പിന്നെ കുട്ട്യാളായ് മക്കളായ് അമ്മയ്മ്മായ് അമ്മാേശക്കായി
ആഹ് അത് ഡിഗ്രി ക പഠിച്ച് കയ്ഞ്ഞിട്ട് പിന്നെ എന്താ എന്താ എങ്ങട്ടാ പോകേണ്ടെന്നെരു ഐഡിയണ്ടാകൂലാ
ഞാനോ ഡിഗ്രി കഴിയുമ്പോത്ത്ന് ഡിഗി കഴിയ്മ്പോത്ത്ന് ഞ്ഞ് കല്യാണം കയ്ഞ്ഞ് എന്തായും നമ്മൾ മുസ്ലിങ്ങളാവുമ്പോ കല്യാണം വേഗം കയ്ച്ചിടും ഇന്ദുക്കളാണെ പിന്നിം എന്തേണ്ടാവും എങ്ങനെ ആയാലും കല്യാണം കയ്ച്ച്ടും ചെല വീ ണ്ടല്ലോ മിക്ക തൊണ്ണൂറ്റൊമ്പത് ശതമാനും തങ്ങനെ ണ്ടാവല് പിന്നെ അത് കയ്ഞ്ഞയ്ഞ്ഞാല് അഎന്തെയ്യും ഈ കുട്ട്യാള് വരുമ്പളാണ് പ്രശ്നം
ഈ കുട്ട് കയ്ഞ്ഞാ രണ്ട് വർഷം ടോട്ട്ലി ഞമ്മള് ലോക്കണ് പിന്നെ മ്മളെ കു ന്തിനാ ഹസ്ബന്റ് വീട് നോക്കാൻ തെയ്യാറാണെങ്കിൽ നമ്മക്ക് ഫ്രീ ആണ് പക്ഷെ നോക്ക് നോക്കാത്തതാവുമ്പോളാണ് പ്രശ്നം ഓട്ടിടോറിയം ആക്കാൻ പറ്റൂലല്ലോ കണ്ടും കൂടി ദാമ്പത്യജീവിതോം രണ്ടുകൂടി ദാമ്പത്യജീവിതും തുകൂടി നോക്കാണെങ്കി പിന്നങ്ങനെ പ്രശ്നങ്ങളൊക്കണ്ട്.
നല്ലത്.
മല്ലു ങ്ങള് ക്യാമ്പസിലേക്ക് കേന്ന മാതിരി ആ ഒരസം അപ്ലേ കിട്ടൊള്ളൂ.
ആഹ് അതെന്നെ
ഉം ഇത് എല്ലാ എല്ലും പഠിച്ച് ക്യാമ്പസിലേക്ക് കിട്ടാതെ നമ്മള് കോയിസെടുത്ത് പോയിക്കാണ്ട് ജോലിക് വിടാത്ത മാപ്പള്ളരാണെങ്കിൽ അതുല്ല ഇതും ഇല്ലാതാവും.
ആഹ് അതെ. പിന്നെ ഏതായാലും എങ്ങനെ
നല്ല തീരുമാനങ്ങളാവട്ടെന്ന്
ആഹ് അതന്നെ അയിലത്രേള്ളൂ ഏതായാലും നീ ഡിഗ്രിക്ക് പോവല്ലേ അപ്പൊ പോയിട്ട് ന്നി എന്തേലും ചെയ്യ
ഉമ്
പിന്നെ പിന്നെന്താ അങ്ങനെ പോണ് കൊയ്പ്പൊന്നുല്ല.
ഉം.
പണിയോക്ക കയിഞ്ഞോ
ഓ പണി കഴിഞ്ഞ്. അവിടെ പണി കയിഞ്ഞോ
ആഹ് ങ്ങൾ പ്പൊ ഉമ്മാന്റെ വീട്ട്ക്ക് വന്നക്ക വടെ
ഉം പിന്നെ കൊൾത്തിലൊക്കെ നീന്താനൊക്കെ പോയോ? കൊളത്തി നീന്താനോക്കെ പോയോ
ഏഹ് എ ഇല്ല ല്ല അങ്ങട്ടൊന്നും പോയിട്ടില്ല. ആഹ് നീന്തൊക്കെ ചെയ്യും
ഉം എല്ലം ബീട്ട്ലാണല്ല ലേ. വെള്ളൊന്നും പേടില്ലല്ലേ
ആഹ് വെള്ളൊക്കൊ ശര്യാവട്ടെ.
ഉം വേറൊക്ക നല്ലത്.
ആഹ് ന്നാ ശരിട്ടോ.
ഉം ഓക്കെ.